ഹലോ
ഹലോ
ഹലോ നിഹാമോൾ കേൾ ഹലോ എന്താ റേഞ്ച് ഇല്ലല്ലോ ഹലോ ആ പറയൂ എന്താ പറ ത്താനം സുഖമാണോ
കേൾക്കുന്നില്ലേ
കേൾക്കുന്നില്ലേ
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ കേൾ ക്കുന്നില്ലേ ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ഹലോ ആ അതെ അതെ അതെ
ആ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വോയ്സ് കേക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്
ആ അതെ നല്ല ബുദ്ധിമുട്ടുണ്ട്
ആണല്ലേ
പിന്നെ റെയ്ഞ്ചില്ലോട്ത്ത്ക്ക് നിക്കൂ
ആ
പിന്നല്ല അതെ അതെ അതെ എന്തായിരുന്നു
ആ പറയൂ
ആ ചോറൊക്കെ കഴിച്ചോ
ഓ ചോറൊക്കെ കഴിച്ചു ഭക്ഷണം കഴിച്ചു നിങ്ങൾക്കെ ന്തായിരുന്നു ഭക്ഷണം
അ എനിക്ക് നല്ല ബി ബിരിയാണി ആയിരുന്നു ഭക്ഷണം നല്ല എന്താ പറയ ഹാ അതിന്റെ പേരിപ്പെ എന്താര്ന്നു ക്യാരറ്റെ‌ക്കിട്ട ഭക്ഷണമായ്രുന്നു ആഹ് അതെ ബിരിയാണി ആയിരുന്നു
എന്താ വേറെ നിങ്ങക്ക് എന്തെങ്കിലും ഭക്ഷണം ഇണ്ടാക്കാൻ വേണ്ടിട്ടറിയോ
ഹാ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയും നല്ല ബിരിയാണി ഉണ്ടാ ക്കനറിയും അതുപോലെ തന്നെ നല്ല ചിക്കൻ കുർമ ഉണ്ടാക്കാനറി എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ബിരിയാണിയാണ് ഇവിടെ നല്ല അമ്പിളി മാമനുണ്ട് ആഹ് അതെവിടെയോ അമ്പിളിയുണ്ട് അവിടെയോ പിന്നെ റേഞ്ച് പോകുന്നുണ്ട്
ഓഹ് കേറുന്നില്ലേ
അതെ റെയ്ഞ്ചില്ലോട്ത്ത് ആഹ് കേക്കുന്നുണ്ട് റേഞ്ചില്ലോട്ത്ത് ക്കൊന്ന് നിന്നാ മതി
ആഹ് റേഞ്ച് നമ്മുക്ക് ഇവിടെ വിടെ നിന്ന അങ്ങനെക്കറും എന്താ നോക്കൂ എന്താ നിങ്ങക്ക് കുറുമ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അറിയൂന്ന് പറഞ്ഞ്. ത് ലെങ്ങനെതിന്റെ റെസി
ആഹ് അത് കുറുമന്റെ രസിമ ക്ക് ചിക്കനൊണ്ട്, പിന്നെ അതുപോൽ തന്നെ ബീൻസുണ്ട്, പിന്നെ കുറുമക്ക് വേണ്ടത് തേങ്ങാപ്പാല് വേണം. പിന്നതുപോലെ തന്നെ അത് അതെന്താന്ന് പറയാ, അതെനിക്ക് പറയാനന്ന് പറഞ്ഞാല് അത് എനിക്ക് അങ്ങനെ പറയാൻ അപ്പ ഞാനത് സീക്രട്ട് റെസിപ്പി റെസിപ്പിയായിട്ടാണ് എടുത്ത് വെച്ചത് അതിപ്പോൾ എനിക്കങ്ങനെ പറയാൻ വളരെ ബുദ്ധി ബുദ്ധിമുട്ടാണെ
അ നമക്ക് നമുക്ക്റിയുന്ന ഒരറിവ് മറ്റൊരാക്ക് കൊടുക്കുന്ന
അത് അത് ശരിയാണ്, പക്ഷെ എന്താ അത് പക്ഷെ എന്താന്ന് വെച്ചാല് അത്ക്ക് നിങ്ങള് പർദ്ദശ് ശരിയാണ് പക്ഷെ എന്താന്ന് വെച്ചാല് അത് എനിക്ക് സീക്ര ട്ടായിട്ട്ള്ളൊരു ഒരു ഫൂഡാണ് അപ്പതുകൊണ്ടതന്നെ എനിക്കൊരാള് സർപ്രൈസിന് വെക്കാ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ അയിൻ്റെ റെസിപ്പി ക്കെ പറയുള്ളൂ
ആഹ്ണല്ലേ അപ്പൊ നിങ്ങക്ക് വേറെന്തെങ്കിലും പറയാൻ പറ്റ് പറ്റ്ന്ന രീതില്ല
അതെ അതെ അത് ഞാൻ പറഞ്ഞരാ സീക്രട്ടല്ലാത്ത ഒന്ന്ണ്ട് തക്കാളി അതെ അതെ അതെ ആഹ് തക്കാളി കൂട്ടാണ് ഞാൻ പറയാം അതായത് നമ്മ്ടെ തക്കാളി എടുത്തിട്ട് നന്നായി് ഇട്ടിങ്ങനെ എഹ് കുനുകുനുകുനാ എരിയ എന്നിട്ട് ചട്ടിയിലോട്ട് ഇഡാ എന്നിട്ട് എിക്ക ആദ്യം വിളിച്ചാണ്ണപറഞ്ഞ് കേട്ടോ സോറി ഞാനത് പറയാൻ മറന്ന് പോയ വിളിച്ച പാരി എന്നിട്ട് കടുക് ടുക് ഇടുക എന്നിട്ട് നായിട്ട് തക്കാളി വാട്ടീട്ട് അയിക്ക് ഉപ്പിടുക, മുളകിടുക മഞ്ഞപ്പൊടി ഇടുക, മഞ്ഞപ്പൊടി ഇടുക എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അത് അത് വ വളരെയധികം നല്ല സ്മെല്ല് വരും ങ നല്ലൊരു രുചികരമായ അതെ അതണ്ട് അ നമ്മൾ ഓൾറെഡി ഉണ്ട നമ്മള് കുക്ക് ചെയ്യുമ്പോൾ ഗ്യാസ് ഓ ആക്കാതെമ്മ കുക്ക് ചെയ്യില്ലല്ലോ? എന്താണ് ഇ നമ്മള് ഒന്ന് ആലോചിക്കണ്ടേ? ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അപ്പൊ അതിങ്ങനെ നന്നായിട്ട് വഴറ്റി വഴറ്റി വഴറ്റി വഴറ്റി വരാം എന്നിട്ട് അത് നന്നായി ട്ട് നല്ലൊരു ഗ നല്ലൊരു ക്രീമി ടെസ്‌റ്ററിലാവും നമ്മുക്ക് കഴിക്കാൻ പറ്റണ പാകത്തിലായി നമുക്കത് കണ്ടാ മനസ്സിലാവൂട്ടോ? അത് നമ്മളത് എട് ത്തിട്ട് നേരെ എന്തിലോട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അത് നമ്മൾ ചോറ്റിൽ ചോറും കൂട്ടി നന്നായിട്ട് കൊഴച്ച് കഴിക്കാം നല്ല അടിപൊളി എ ന്താന്ന് വെച്ചാൽ നമുക്കത് അതി അതിമനോഹരമായിട്ടുള്ള രുചിയാണ് അതൊരു വായിവയ്ക്കുമ്പോ നമുക്ക് വായേൽ വെള്ളംമൂറുന്ന മാതിരില്ല രുചിയാണ്
ഉണ്ടാക്കിയിട്ടുള്ളത് കഴിച്ചിട്ടുണ്ടായിരുന്നുട്ടോ പക്ഷെ എനിക്കന്തോ വലിയ രസായിട്ട് തോന്നീല അത് നിങ്ങൾ ണ്ടാക്കാൻ അറിയായിട്ട് ട്ടാ എന്താന്ന്
അന്ന് ഞാനല്ല സോറി അത് ഞാനല്ലായി രുന്ന്ട്ടോ ണ്ടാക്കീട്ടുണ്ടായിരുന്നത് അതായിരിക്കും അത് ഞാനാണെങ്കിൽ എല്ലാരും നല്ലപി പ്രായേ പറഞ്ഞിട്ടുള്ളൂല്ലാരും ഞാനിവിടെ ണ്ടാക്കിയാല് എല്ലാവർക്കും ഞാൻ കൊട് ഞാനെന്തായും എന്ത് സാധനണ്ടാ ക്കിയാലും ആ അപ്പർത്തെ വീട്ടിലെ എല്ലാർക്കും എല്ലാർക്കും ഞാനത് കൊട്ത്തിട്ട് ഞാന് എന്തെങ്കിലും കഴിക്കാെള്ളൂ അതുപോലെ തന്നെ നമ്ക്ക് വേറെ എന്താന്ന് വെച്ചാ നമുക്ക് ഇവിടെ നല്ല തുളസി ഉണ്ട്ട്ടോ
തുളസി തുളസി നിങ്ങൾക്ക് എന്തിനാ
അത് നമുക്ക് എന്താന്ന് വെച്ചാൽ ഞമക്ക് ജലദോഷം പനി എന്നിവ വരുമ്പോ നമുക്കത് തുളസി വള്ളം ഉണ്ടാക്കി നമുക്ക് കുടിക്കാൻ പറ്റൂട്ടോ അതെ അതെ ചക്കയുണ്ട്ട്ടോവടെ
ആ നിങ്ങള് ചക്ക കൊണ്ട് വിഭവങ്ങളൊ ഇപ്പൊ കൊറെ പേര് ചക്ക കൂട്ടാന് ചക്കപ്പൊരി ആ
ക്ക്ണ്ടാക്കാനറിം ഞാനതിന്റെ എന്തെങ്കിലും പറഞ്ഞ് തരണോ ആൾക്ക്
ആ നിങ്ങള് ചക്കക്കൂട്ടാന്റെ റെസി
ആ അതെ ചക്കക്കൂട്ടാന്ന്ന് പറ നമ്മള് ചക്ക നന്നായിട്ട് കുനുകുന എ രി അത് ഇ ചക്ക അമ്മള് ത് ചൊളേന്ന് എടുത്ത് വൃത്തിയാ ക്കി പിന്നെ കുരു വേർതിരിച്ചിട്ട് ചക്ക എടുത്തിട്ട് അമ്മളെ ചക്കൊക്കെ കഴുകി അതിങ്ങനെ എരിഞ്ഞ് എരിഞ്ഞ് എരിഞ്ഞമ്മളൊര് പാത്രത്തിലോട്ട് ഇട എന്നിട്ട് അയി ക്ക് മൊള ക് കീറിട്ട് ഇട്ടിട്ട് ഉപ്പുട ന്നിട്ട് അതുപോലെ തന്നെ മഞ്ഞളും ഇട്ട് നന്നായിട്ട് എളക്ക എന്നിട്ടതൊരു കുക്കറിലോട്ട് ട്ടിട്ട് ഉപ്പുടണെ കൊറച്ച് വെള്ളം പാർന്നിട്ട് അത് കുകറിലിട അപ്പ അത് വിസില് പ് രണ്ട് മൂന്നാല് വിസിലിനോട് അത് ഓ അടിപൊളി അത് ഓൾറെഡി ആയി ട്ട്ണ്ടാവും എന്നിട്ട് അത് മാറ്റി വെച്ചി ട്ട് തേങ്ങ ചെരവാ തേങ്ങ ചെരവിയിട്ട് നല്ല മൊളകും ഇട്ട് തേങ്ങ ചെരുവിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് ഒന്ന് വെളിച്ചെണ്ണ പാർന്ന് ച ട്ടിയിലോട്ടിട്ട് കടുകു ഇട്ട് ന്നിട്ട് ഇത് ഈ അരച്ച് വെച്ച ഈ തേങ്ങ അയിലോട്ടിട്ടൊന്ന് വൈറ്റാ അന്നിട്ട് അമ്മടെ ചക്ക കൂട്ടാനും അയിക്കിട്ടി ട്ട് നന്നായിട്ട് വരട്ടെല് നല്ല ഒ ന്റ പൊന്നോ അടി പൊളി സാധനം.
നല്ലരുചിയ ആഹ് ഞാൻ കയിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങ ണ്ടാക്കി ഉണ്ടായാനായിട്ടോ.
ആഹ് അത് ആഞ ആഹ് അതെ അതെ അതെ അത് അതെന്തന്ന് വെച്ചാ നല്ല സ് സ്വാദിഷ്ടമായിട്ടുള്ളൊരു വിഭവാണത്. നമ്മള് കേരളത്തിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഭക്ഷണത്തിലൊന്നാണ്. ആഹ് അതെ അതെ നമുക്ക് നമ്മളെ വീട്ടിലുണ്ടാവണ ഭക്ഷണ ആവുമ്പോ അത് അത്രക്കും അത്രക്കും പ്രാധാന്യായിട്ടുള്ള ഒന്നായിരിക്കും. പിന്ന അത് നമ്മടെ വീട്ട് വളപ്പില് ഇണ്ടാവുന്നതാവൂമ്പോ അത് അ അത്രക്കും ഭയങ്കര അടിപൊളി ആയി മാറും. ഓക്കെ നിങക്കത് മനസ്സിലാവും കാരണം നിങ്ങട വീട്ടില് നന്നായി ചാമ്പക്കയെണ്ടന്ന അത് ചാമ്പക്കെക്കെ ഇണ്ടാവണ വീട്ടിലൊക്കെ മ പർഞ്ഞത് മനസ്സിലാവത് അത്രക്കും ടേ റ്റാണ് നല്ല ചുവന്ന കളറ്ള്ള ചാമ്പക്ക. നിങ്ങൾക്കത് പറഞ്ഞാ മനസിലാവോ എന്ന് എനി തറില
ആഹ് എനിക്കിണ്ട് ട്ടോ ഒരു ഫ്രണ്ട് എനിക്കൊരു ഫ്രണ്ട് ണ്ട് അപ്പൊ ഇവക്ക് ചാമ്പക്ക ഭയങ്കരായിട്ട് ഇഷ്ട അപ്പൊ പെരുന്നാക്ക് എന്റെ വീട്ട്ക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവിളൊരു സഞ്ചി ഒരുസ് സഞ്ചി കൊണ്ട് വന്ന നർച്ചാണ്ട് പർച്ച് കൊണ്ടൊയക്കാണ്
അയ്യോ ആഹ് അ അതെന്താന്നറിയോ അങ്ങനെക്കള്ളത് ഈ ചെല വീട്ടില് ചെല കുട്ടികൾക്ക് ഇങ്ങനെ ഭയങ്കര ഇങ്ങൻത്തെന്തെങ്കിലും ചാമ്പക്കായിക്കോട്ടെ ചക്ക ആയിക്കോട്ടെ അവനാന്റെ വീട്ടില് ല്ലെങ്കില് നമ്മള് ഫ്രണ്ട്സിന്റെ വീട്ടിലോട്ടയ് ട്ടൊ അമ്മള് എന്തായാലും കുടുംബാക്കാരെ വീട്ടിലൊക്കെ പോകുമ്പങ്ങനെ എന്തങ്കിലും കണ ക്കത് ഭയങ്കര കൊതിയെടുക്കും കാരണം നമ്മുടെ വീട്ടിലത് ല്ലല്ലോ ആഹ് ആഹ് ആ അപ്പൊ അതില്ലല്ലോ അപ്പൊ അത് കാരണം എന്ത് ചെയ്യ ഇവർക്കത് കിട്ടുമ്പോ ഭയങ്കര എന്താ പറയ്യാ ഓറ്റ്യേക്കാര് ഭയങ്കര സന്തോഷം. ക്കും അത് ആർക്കാണെങ്കിലും അങ്ങനെ ആരിക്കല്ലോ ഭയങ്കര സന്തോഷം അത് ആ അത് ങ്ങനെയൊക്കെ ഉണ്ടാവത് പിന്നെന്ന് വെച്ചാല് വീട്ടിലേക്ക് എത്തി അവരത് കഴിക്കുമ്പോ അപ്പൊ അവങ്ങനെ വിചാരിക്കും എന്റെ വീട്ടിൽ ഈ ഒരു ചക്ക ചക്ക ആയിക്കോട്ടെ. ട്ടെ ചാമ്പക്കെക്കിട്ടിയാ അതിന്റെ വീട്ടിലില്ലല്ലോ ആഹ് അങ്ങനെ നമുക്കിങ്ങനെ തോന്നും പിന്നെ അവരിങ്ങനെ വരുമ്പോ നമുക്ക് തോന്നും ആവര് വി ട്ടിലിനിയും ചമ്പക്കണ്ടോ ഇനിയും ചാമ്പക്ക് അപ്പൊ നമ്മള് അറിയാതെ പിന്നെ ചോദിച്ചു പോകും കാരണം നമു അ കൊതിയോണ്ടാണ് നമ്മളങ്ങനെ ചോദിച്ച് പോണതത് എന്തന്നും അത് പറഞ്ഞാല് നമ്മളെ അത് ഓരോരുത്തരൊരു ഇഷ
എന്നിട്ട് ചോദിച്ചിട്ട് കിട്ടാറുണ്ടോ നിങ്ങക്ക്
അത് ഏന്ത് ഇപ്പോ നിങ്ങടൊരു ഇത് നിങ്ങളല്ലേ ഇപ്പോ പറഞ്ഞത് അപ്പ ഞാനതിന്റുള്ളതൊരു ഒരു ഇത് കാര്യം പറഞ്ഞുന്നുള്ളൂ ട്ടോ അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നു ഇല്ലാതെ പിന്നെ അതുപോലത്തന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയണന്നുണ്ടെങ്കി നമ്മ ഒരു നമ്മുടെ നാട്ടിലുണ്ടാവണ തോടുകള് പുഴകള് വയലുകള് ന്നൊക്കെ പറഞ്ഞാല് ഇപ്പം മലിനായിക്കൊണ്ടിരി ക്കാണ് അത് നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവും കുറേ പ്ലാസ് റ്റിക്ക് മാലിന്യങ്ങളെ കൊണ്ട് കൂമ്പാരാണ് ഇത് പറഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരി
ഓ വളരെ വളരെ അധികം നശിപ്പിക്കാ അതൊക്കെ വളരെ തെറ്റാ ഇതിനൊക്കെ വേണ്ട രീതിയിൽ നട പടിയെട്
ആഹ് അതെ അതെ ആഹ് ത്താണ് അത് ഏഹ് എന്താ പറയ പണ്ടത്തെന്ന് പറഞ്ഞാല് ആദ്യം പണ്ടത്തെ പുഴകളും ഏഹ് അരുവികളായാലും ഒക്കെ നമുക്ക് ശുദ്ധായിട്ട് നമുക്ക് വിശ്വസിക്കാം പ്പ എന്താണ് ഏതാണ് ഇപ്പ അതുപോലെ തന്നെ ഈ വേസ് റ്റ്കളായാലും ഒക്കെ പുഴയിലോട്ട് തള്ളും ഇതൊക്കെ തെറ്റായ ഒരു കാ തെറ്റായ ഒന്ന ഉം
അതൊക്കെ വളരെ കേട് തന്നെയാണ് നമുക്ക് എല്ലാരും കുളിക്കണതും കുടിക്കുന്നതായിട്ടുള്ള വെള്ളം ങ്ങളാണല്ലോ ഒക്കെ
ആ അതെ അതെ അതാണ് ഇത് നമ്മള് എന്താന്ന് വെച്ചാലേ നമ്മള് നമ്മള് പ നല്ലോ ശ്രദ്ധിച്ചു ഉപയോഗിക്കണ്ട ഒന്നാണ് നമ്മളെ വെള്ളംന്ന് പറഞ്ഞത് അത് നമ്മക്ക്
അതെ അല്ലെങ്കില് രോഗങ്ങളൊക്കെ വരും
അതെ എ എന്തൊക്കെയാ രോഗങ്ങളാ ഇള്ളത് അത് നമ്മള് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല കാരണം നമ്മളത് സംരക്ഷി ക്കെ നമ്മളോരോ സംഭവങ്ങൾ നമ്മള് സംരക്ഷി ച്ചു കൊണ്ടിരിക്കണം എന്നാലേ അത് റെഡി ആയി
അതെ അതെ അതെ അതെ അതെ ഞാൻ യോജിക്കുന്നുണ്ട് നിങ്ങൾടെ അവസ്ഥ
ഉം അതന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മരങ്ങളായിക്കോട്ടെ വെട്ടി നശിപ്പിച്ചിട്ട് അത്‌വിടെ വല്യ വല്യ ഫ്ളാ വല്യ വല്ല് വീടുകളൊക്കെ പണിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ വളരെ തെറ്റാണ് അതായത് നമ്മളെ വാസ ഒരുഒരു കിളികളുടെയും ഓരോരോ ജീവി വാസസ്ഥല
നാശം സംഭവി
ആ അതാണ് വംശനാശം സംഭവിച്ചു കൊണ്ട് രിന്ന അത് അതുകൊണ്ടന്നെയാണ് ഇപ്പൊ കുറേ ജീവികൾ നമ്മടെ കാണാ മറയത്ത്‌ പോയിക്കൊണ്ടിരിക്ക
അതെ
ഉം നമ്മള അതിനെ കൃത്യായിട്ട് സംരക്ഷിച്ചിട്ടില്ലെങ്കി നമ്മൾക്ക് ഒ രി അതിനെ സംരക്ഷിക്കാൻ പിന്നെ കഴിയത്തില്ല അതുകൊണ്ട് നമ്മള ഇപ്പഴത്തനെ തന്നെ സംരക്ഷിച്ചിട്ട് സുസ്ഥിര വികസനത്തിന് വേണ്ടി നമ്മള് നമ്മള് പ്രയത്നിക്കണം അപ്പം അതിന് വേണ്ടി നമ്മള്
ട തട്ടാതകിട്ടാത്തതായിട്ട്
ഒന്നൂല്ല്യാതാണ് നമ്മള് പ്രത്നിച്ച കിട്ടാത്തതായിട്ട് ഒന്നു ഒന്നുല്ലാ അപ്പ നമ്മള് അതിനനുസരിച്ച് പ്രവർ തിക്കണ പ്രവർത്തിക്കണം അതെ അതെ ഇപ്പ പ്രവർത്തിച്ച എന്തായാലും കിട്ടും പിന്നെ അതെ പോലെ തന്നെ നമ്മക്ക് എന്താന്ന് വെച്ചാല് പച്ചക്കറികളായിട്ടും മരങ്ങളായിട്ടും നമ്മള് തന്നെ വെച്ച് പിടിപ്പിക്കുക
അതെ അതെ അത് വളരെ അധികം ശെരിയന്നേണ് അതെ അതെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്
ആ അതെ അത് തന്നെ പിന്നെ ഇത് അത് പിന്നെ ധാരാളം മരങ്ങളും പൂക്കളും ഒക്കെ നിറഞ്ഞ നല്ലൊര് നല്ലൊരുനാടാക്കിമാറ്റണം നമ്മളിത്
അതേ അതങ്ങനെ തന്നെ ആക്കി. അറ്റാനാ.
ആ അതു തന്നെ ആ നാടിന്റെ ആഹ് പച്ചപ്പും ഹരിതഭം ഓക്കെ നിറഞ്ഞ നല്ലൊരു നാടയ് മാറണം അതെ അതെ അതെ അതെ. പിന്നെ അതു പോലെ തന്നെ നമ്മക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ ഭൂമിയെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ പറ്റോ അതുപോലെ ത് നമ്മള് പരമാവധി നോക്കണം.
അതെ അതെ എന്നാ ശെരിടാ ഞാൻ പിനെ വിളിക്കാം. ക്കെ
ഓക്കെ ശെരി ഓക്കെ ശെരി